ഹലോ.
ആഹ് പറയൂ.
ആഹ് കേക്കല്ലേ.
ആഹ് കേൾകണുണ്ട്.
ഉം ങ്ങനെ ചെയ്താ മതിയായിരുന്നു എനിക്ക്യു.
ആഹ് ആഹ്.
ഉം ഉം കൊർച്ച് കയുമ്പ ഞാന് ഒന്നൂടെ അങ്ങട്ട്- ട്ട് വ്ൾച്ചോക്ക ട്ടോ.
ആഹ് ഓക്കെ ഓക്കെ കൊയപ്പല്ല
ആഹ് എന്ന് എങ്ങനെയാണെങ്കിലും നമുക്കൊരു എന്താ കൊർച്ച് എമൗണ്ടിന്റെ വ്യത്യാസാ ഇരുവതോ. മ്മ അത്ര വ്യത്യാസം വരുള്ളൂ
ആഹ് അതന്നെ അതന്നെ അഹ്‌ ശരിയാണ്
എന്തേലും ആവട്ടെ മ്മക്ക് എന്തെങ്കിലും കിട്ടൂലോ
അതന്നെ കിട്ടണതായി അത്ര തന്നെ പറയാൻ പറ്റുള്ളു
ആഹ് ന്ന്
പിന്നെ ഇങ്ങളെ ഹസ്ബന്റ് ഇവടെ നാട്ടിലാ
ആഹ് ഇവടെ തന്നെണ് ഇവടെ ഹോട്ടൽല് പൊറോട്ട മേക്കറാണ് പൊറോട്ടൊക്കെ ഇണ്ടാക്കും ഉം അല്ലടാ ഇവര് മൂന്നു പേരും കൂടെ കൂടിട്ടാണ്
ആ ഫാമിലീസന്നെ
അല്ലല്ല അടു അയൽവാസിന്ന് പറയാനും പറ്റില്ല ഒരു ആ ഇിച്ചിരി ഫ്രണ്ട്സിന്റെ ഒക്കെ മാരിക്ക്
ആഹ് അയ് ശരി
ദിസ് വെച്ചോ ഉം
ശരി ആഹ് ആ
അവടെ എന്താ ജോലി
ഇവടെ ഡ്രൈറാണ്
ഉം ഉം വല്യതിന്റെ
ഗൾഫില് ഷാർജ ബോർഡറിലായിരുന്നോ വടെ സൂപ്പർ ലായിരുന്നു വർക്ക് ചെയ്തിന്നെ പിന്നെ കുറച്ച് സാലറിന്റെ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നേ ഇപ്പൊ ഇവിടെ മെക്കാനിക്കും ഡ്രൈവറും കൂടിയാണ് രണ്ടും ഉണ്ട്
ആഹ് ആഹ് ആഹ്
എല്ലാതും ചെയ്യും
എടാ ഒന്നു കൊടുക്കടാ തരേ ആഹ് എങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ ഉം ന്നാ ഇഞ് കരയാതെ പോയി കൾച്ട്ട ഞ്ഞാ ഇവിടെ അതാ ഒരാളുണ്ട് ഇവിടെ
ആഹ് അഹ്ശരി വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഹസ്ബന്റും, അമ്മായിമീം നാത്തൂന്റെ രണ്ടു പിള്ളേരും
ആഹ് അയ്‌ ശരി അതാണ് ലെ ഇത്ര തെരക്ക്
അല്ല ഇവടെ ഞാൻ പറഞ്ഞില്ലേ ഇവടെ താഴത്തെ വീട്ടില് കല്യാണണ്ട് നമ്മുടെ തൊട്ട് തൊട്ട് താഴത്തെ വീട്ടിലെ പെരേണ് ഓ എന്റെ പൊന്നെ ഞാൻ മ ച്ചരാംട്ടോ ന്നാ ന്നാ ന്നാ കൊറച്ചേരം വെച്ചിട്ട് കൊടുക്ക്ട്ടോ കാക്കൂന് അപ്പൊ താഴത്തെ വീട്ടില് കല്യാണം ഉള്ളോണ്ട് എല്ലാപിള്ളേരുണ്ട് ഇവടെ പിള്ളേര് സെറ്റ് അല്ലെങ്കിലും ഇവടെ എപ്പഴും പിള്ളേരുണ്ട് ഇഷ്ടം പോലെ പിള്ളേര്ണ്ട് അപ്പൊ ഇവടെ കളിക്കാണ് അപ്പൊ ഒരുത്തിക്ക് തൊപ്പി വേണം ആഹ് അപ്പൊ ഒരുത്തിക്ക് തൊപ്പി വേണം അപ്പൊ ഒരുത്തന്റെ തലയില് മൊട്ടടിച്ചിക്കാണ് അപ്പൊ അവന് തലയില് വെച്ചക്കണ തൊപ്പി അവക്ക് വേണം ഇവ ഇവള് എന്റെ പുത്രിക്കാണെങ്കില് എന്ത് കണ്ടാലും വേണം അതെ ബോ ഇത്ര നേരം ബോള് കളിക്കായിരുന്നു അവടെ രണ്ട് ചെക്കന്മാരുടെ കൂടെ അപ്പൊ അവര് ബോള് കൊ തില്ലെങ്കി അപ്പം പരാതി പറഞ്ഞിട്ട് അവളുങ്ങട് വരും തൊട്മ്പ തൊട്മ്പ തെരുമ്പോ കരച്ചിലാണ് അവക്ക് അപ്പൊ അതിനും ഒതുക്കിരിച്ചാനെ ഹലോ
ആണ് പെണ്ണും ആണ്
അല്ലെ എനിക്കൊരാളള്ളൂ ഹലോ ആ എനിക്ക് പെൻകുട്ടി മൂന്ന് മൂന്ന് വയസ്സ്.
ആഹ് അത് ശരി.
ഉം അപ്പ കണങ്കി മൂച്ചി പിരാന്തണേ, ഈ ഒച്ചപ്പാടും ബഹളോ.
ഇപ്പൊ ഒൽക്ക ആ പ്രായണല്ലോ? അതെ അതെ, ഇപ്പൊ ഓൽക്ക് ആ പ്രായമാണല്ലോ? ഇവിടെണ്ട് ഒരാള്.
കാണത് വേണം അതെ ആഹ്
ഭയങ്കര കുറുമ്പാണ്, കി
എത്ര വയസാപ്പൊ എത്ര വയസന്ന് മൂന്നര ആഹ് ആഹ്
മൂന്ന് വയസ്.
ഉ, ആഹ് ഇവൾക്ക് ജൂണില് മൂന്നായിട്ടുള്ളൂ.
ആഹ് മൂന്നര അല്ല ഒക്ക അക്ക ഓൽക്ക് ഏകദേശം ആ ഒരു ടൈം ആണല്ലോ
ഉം അതന്നെണേ പിന്നെന്താ മേത്തന്നാറൂല. എവിടെങ്കിലും.. ഇല്ലെന്നേ രണ്ട് ദിവസ പോയി, രണ്ട് ദിവസം പോയിട്ട് അവള ആഹ് ഉമ്മച്ചിൻ്റെ. കാണം ഉമ്മച്ചിനെ കാണണംന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കൊണ്ടാക്കി ഞാന്. വെറുതെ ബാഗും, കോടയും ബുക്കും ഒക്കെ വേടിച്ചിക്ണ്. ഏ
കുറെ കഴിയുമ്പോൾ ശീലാവും, ഇങ്ങനെ പോയി പോയി.
ആഹ് എന്താണ് ഞാ
ആ ശരി.
അവര് പൂവാണത്രേ അങ്ങട് പൂവാണന്ന് ദാ മൈലാഞ്ച് ഇട്ടരും. എന്താടാ
ന്നെന്നു
ആഹ് ആഹ്
മോളും അങ്ങനെന്നേയിരുന്നു പറയാ.
ആഹ, ഇവള്കരയാണ് ഒരുമിൻറ്റ് ന്നാ. കുഞ്ഞാ? മൈലാഞ്ചിട്ടരും ഇ മൈയിലാഞ്ചി വാണാൻക്ക് ചെല്ല് പ്പോയി മലാഞ്ചിട്ട. കുട്ടിക്ക് കൊടുത്തടി ആമല എന്റെ മുകളിലേക്ക് പോകും ഉരുട്ടീ ആഹ് ഒരു കയ്ൽ ഇട്ടിട്ട് ഇട്ട അപ്പ തന്നെ അവക്ക് കഴുകണം. മലേടെ മേളി പോയിട്ട് ഉരുണ്ട് വീഴരുതിട്ടോ
ഇവിടെക്കയന് വലിയ ആഗ്രഹാണൈകാരം.
ആഹ്
വലിയ ആഗ്രഹം ഉണ്ടാന പക്ഷെ, ഇപ്പ തന്നെ കൈകി കളയുകയും വേണം.
അതന്നെണ് കൈ കാണിച്ച് അഞ്ച മിനിറ്റ് പോലും തകഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അപ്പോഴേക്കും ആക്ക
ബിഗ്ബി ആവുമ്പ എന്താന്ന് വെച്ചാല് വേഗം ചോക്കയും ചെയ്യും. ആഹ് റെഡ്ചില്ലി അതു കൊഴപ്പല്ലല്ലോ വേഗം ചോക്കല്ലോ
അതന്നെ വേഗം ചോക്കും.
പിന്നെ ന്നട്ട്
ഇതാ, എന്നിട്ട് ഇപ്പതാ പോയി. കല്ല്യാണ വീട് നമ്മളെ തൊട്ട് താഴേണ് അവിടെ ആൾ ക്കാരൊന്നും പറയാല്ലേ നമ്മള് അയൽവാസികൾ മാത്രേ ഉള്ളൂ വൈകുന്നേരം ഓഡി റ്റോറതിൽ വെച്ച പരിപാടി, ഇവടെക്കെ ചെറിയ ചെറിയ വീടുകളാണ് അപ്പൊ ഒള്ള നമ്മളെ ഓഡിറ്റോറിയത്തില്അവിടെ പരിപാടിയിലൊക്കെ വെക്ക
അയ്ശരി
ആഹ് എല്ലാരും കൂടെ വരുന്നള്ള സെറ്റപ്പിനുള്ള സൗകര്യവൊന്നും നമുക്കില്ല എന്നാലും കൊഴപ്പൊന്നുല്ല കുട്ടി എവിടെ പെണ്ണേ ആഹ് പോയി കുടിച്ചോ
അയ് ശരി
ഇവിടെ നാത്തൂന്റെ രണ്ട് പിള്ളേര്ണ്ടെ പോര് അയ്യോ ആഹ് നാത്തൂന്റെ പിള്ളേര്ണ്ട് അവര് ആ ഓളെ നോക്കാന്ന് പറഞ്ഞിട്ടങ്ങനെ നാല് വർഷം
ആ അപ്പൊ ഏകദേശം മ്മള് സെയിമാണല്ലേ ഞങ്ങൾടെ അഞ്ചാമ ത്ത് വർഷം ഈ മാസത്ത്ക്ക്
അതെ ആഹാ ഞങ്ങക്ക് ആഗസ് ആഗസ്റ്റില് വരണം അഞ്ചാവണെങ്കി വാച്ചിമോളെ അങ്ങട്ട് പോവരുത്ട്ടോ ഞാൻ വാപ്പച്ചീനെ വിളിക്കട്ടെ
ഇന്ന് ഇന്നന്നിട്ട്
എയ്
ഹസ്ബന്റ് പണിക്ക് പോയതാ
പോയിട്ടില്ല താ മൂന്ന് മണിക്ക് പോണേ അപ്പൊ ഞാൻ വിളിക്കണം ഞാൻ താഴേക്ക് വന്നിട്ട് ഞാൻ മറന്നു പോയി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ മൂന്ന് മണി ആവാൻ പോണു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ജോലി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊറങ്ങിക്കാരുന്നു ഇനി ചെന്നിട്ടൊന്ന് വിളി സുഹ്ത്ത് ആൾ ചെലപ്പോ നിക്കിണ്ടാവും പക്ഷേ ഞാൻ താഴേക്ക് പോവുന്നസം കണ്ടിണ്ടാവില്ല ഞങ്ങളവിടെ ഇണ്ടെങ്കി ഭയങ്കര തെരക്കു തെരക്കുകൂട്ടും ഒച്ചപ്പാടും ബഹളായിട്ട് ഒറങ്ങാൻ പറ്റില്ല അപ്പൊ ഇപ്പ ഞങ്ങള് താഴേക്ക് പോന്നു അപ്പൊ സമാധാനായിട്ട് ഉറങ്ങേം ചെയ്യാം അല്ലെങ്കി പിന്നെ ഒറക്കത്തില് ഡിസ്റ്റേർബ് ആക്കിയ നല്ല ചീത്ത കേക്കും എന്തിനാ വെറുതെ ആവശ്യല്ലാത്ത പണിക്ക് പോ
ആഹ് ആഹ് ഉം ആഹ് വെളുപ്പിന് മൂന്നിന് പോണതാണേ മ് ന്ന്ട്ട്പ പന്ത്രണ്ടിനാ വന്ന്ക്കണേ എന്താ
പിന്നെ ഇമ്മ
മ്മേ പേടിച്ചു പോയി
ഹലോ ഹലോ ഹലോ ഹലോ